ആ കേക്കാൻ പറ്റുന്നോടാ
ക്കാൻ പറ്റുന്നൊണ്ട്
ആ അവിടെ എന്തെടുക്കുന്നു സുഖായിട്ടൊക്കെ
ആ സുഖായിട്ട് ഇരിക്കുന്നു ആ ഇരിക്കുന്നു രാത്രിക്കത്തേക്കൊക്കെ ഭക്ഷണായോ
രാത്രിത്തേൽക്ക് ഉച്ചക്കൽത്തെ ഭക്ഷണം എല്ലാം ഇരിപ്പുണ്ട് ഇനീം കൊറച്ച് ചിക്കൻ വെച്ച് വെച്ച് ഫ്രിഡ്ജി വെച്ചിട്ടുണ്ട് കറി വെച്ചാൻ ന്റെ ബാലൻസ് അതിനി പ്പൊ രാത്രിലൊന്ന് വറക്കണം
ആ വർ ത്തതാ പിള്ളേർക്ക് ഇഷ്ടം
ആ കുട്ടികൾക്ക് വറക്ക്ന്നത് ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ എപ്പ ചി ക്കൻ മേടിച്ചാല് കൊറച്ച് പീസ് ഞാൻ മാറ്റി വെക്കും രാത്രിയിൽ വറത്ത് കൊടുക്കാനായിട്ട്
ആ ഇ വനും ഇഷ്ടവാണ് കടെലൊക്കെ പോയാ അവൻ ചിക്കൻ വറുത്തത് വാങ്ങാന്ന് പറഞ്ഞിട്ട് ഉം
വാങ്ങിക്ക് ഇവിടെ കുട്ടികള് ചിക്കൻ മാത്രേ ഇഷ്ടള്ളൂ മോള് ആ കറി വേറെ സാമ്പാറ് ണ്ട് മോര് കറി പിന്നെ തോ രൻ വെച്ചായിരുന്നു
ആ അച്ചാറൊക്കെ കൂട്ടുവോ
ഇവിടെ ആണെങ്കിൽ കുട്ടികൾക്ക് ആ അച് ചാറൊക്കെ ഭയങ്കര ഇഷ്ടാണ് എന്ന അതുകൊണ്ട് നാ രങ്ങാ ച്ചാർ അതു അ ല്ല ആ ഹസ്ബൻ ഡിന് രാവിലെ ജോലിക്ക് പോവുമ്പോ ചോറ് കൊണ്ടു പോണം കുട്ടികൾക്ക് രണ്ടുപേർ ക്കും ചോറ് കൊണ്ടോണം അപ്പ ച്ചാർ ആ
ആ വീട്ടില് ഇടുവാ?
ഇട്ട് വെച്ചേക്കാ അതാകുമ്പോ നമുക്ക് ചോറ് കൊടുത്ത് വിടാൻ നല്ലതാണല്ലോ മോന് ബീഫൊക്കെഷ് ടാണോ ബീഫ്